ഓ ഹലോ ആ കേൾക്കാൻ പറ്റുന്നുണ്ട് പറയൂ എന്തൊക്കെയ വിശേഷ എവിടെ ഉം ചുമ്മാ ഇവിടെ കിടക്കായിരുന്നു ചാടിയൊക്കെ കഴിഞ്ഞിട്ട്
ഉം എല്ലാവർക്ക
പിള്ളേര് എന്താ ഒന്ന് ടി വി ആണന്നുണ്ട് ഒന്ന് കളിക്കാൻ പോയിട്ടുണ്ട് നീ എന്തൊക്കെയായിരുന്നു
ഉം ചെറിയൊരു പണിയുണ്ടായിുന്ന ഇന്ന് ഉം മറ്റ ഇന്ന് ബിരിയാണി പണിയുണ്ടായിരുന്നു വൈകിട്ടത്തേക്ക്
എന്തെന്താ സ്പെഷ്യൽ
അല്ല നക്ക് ബിരിയാണി ഉണ്ടാവ കൊടുക്കുന്ന പണിയുണ്ടല്ലോ
ആ അതിപ്പോഴും നിർത്തിട്ടില്ലല്ലേ ഇപ്പഴ എന്തായിങ്കിലേ ജോലി ആ ആ എന്നിട്ട്ങ്ങനെ പോുന്നു ബിസിനസ്സ ഒക്കെ നല്ല ഉഷാറായിട്ട് പോകന്നുന്നു പണ്ടത്തെ പോലെ തന്നെ
കുഴപ്പില്ല അൽഹംദുലില്ലാഹ് അനെ പോണ് അന്ന് വൈകിട്ടത്തേക്ക് എ ഏയ് പേർക്ക് ഇണ്ടായിരുന്നു അപ്പൊ അതിന്റെക്കെ പണി കഴിഞ്ഞിട്ട് ആ കേറി വന്നു ഇരുന്നപ്പോ ചുമ നോക്കിയതാ
ആ ആ എന്നും ഓഡർ ഇണ്ടാവോ
എന്താണ്ടാവൂല ഇന്നിപ്പോ ശനി ഞായറും
ല്ലേ ഞാൻ ചെ വീട്ടന്ന് തന്നെ ആര പിന്നെ ബെർ ഭർത്താവിനല്ലേ
ആ ഇക്ക ണ്ട് കി ഞാന് ചെറുതായിട്ട് സഹായിക്കും അത്രയുള്ളൂ വല്ല്യ പണി ക്കെ യാണങ്കിൽ ചേട്ടന്മാരെ വിളിക്കിക്കാടാ
ആ ആ വിളിക്ക അങ്ങനെ അത അത് ഇങ്ങനെ റേറ്റും കാര്യങ്ങളുംൊക്കെ വരുന്ന നമ്മള് ഒരാൾക്ക് വെച്ചിട്ടല്ലേ നമ്മള് റൈറ്റ്
ആ ഒരു ന ഒരു ഇതിന് ഒ ന്നൂറ്റി അമ്പതാണ് അമ്പത് ബീഫ് നൂറ്റി എഴുപത് മട്ടൻ ഇരുന്നൂറ്റി അമ്പതാം മീ
അങ്ങനെ വെച്ചിട്ടായിരിക്കും കൊടുക്ക അല്ലെ ചെറിയ ഫങ്്ഷൻ ആയത കൊണ്ടാവൂലോ ഇങ്ങനെ ഇരുപത്
ഇരുപതല്ല ഇന്ന എഴുപത പേർക്കാ
ഏഴുപത് പേർ
ഉം നാളെ ഇണ്ട് നാളെ അതൊരു മുന്നൂറ്റി അമ്പത് പേർക്ക്ങ് കണ്ടന്നോന്നു
ആ കല്യാണം
അല്ല വേറെന്തോ ചെറിയ പരിപാടിയാ കല്യാണങ്ങൾക്കൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെയാ.
ആഹ് ഇപ്പ ചെറിയ നിക്കാഹ് പോലത്തെ പരിപാടിയൊക്കെ ചെറുതായിട്ട് അങ്ങനെ തന്നെ തന്നെ മറ്റേ ആൾക്കാര് അത്രയല്ലേ വരുള്ളൂ.
ഉം
എന്തായാലും അങ്ങ് ഹെൽപ്പ് ആകുമ്പോ അതൊരു ഇത് തന്നെല്ലെ ല്ലെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമയം പോവാനും നല്ലതാണ്.
പിന്നെ നമ്മുടെ അന്നത്തെ ചെലവ് അതിലങ്ങ് കഴിഞ്ഞ് പൊക്കോളും, പിന്നെ പ്രത്യേകിച്ചൊന്നും ഒണ്ടാക്കൂല.
പ്രത്യേകിച്ച് വേറെന്നും ഉണ്ടാക്കേണ്ടാവണ്ടാവില്ലല്ലേ. ആ ആഹ് സ്പെഷ്യലായാല അവര് ബിരിയാണി മാത്രം പിനെ വേറെ അതിലേക്ക് പൊരിക്കലും അങ്ങൻത്തെ ഒന്നും ഉണ്ടാവില്ല
ബിരിയാണി പിന്നപ്പോ ചിക്കൻ ബിരിയാണി സലാഡ് അച്ചാറ് പിന്നെ ഈത്തപ്പഴം കൊണ്ടൊരു പുളിങ്കറീന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് അത് ഏ
നീ ഇണ്ടാക്കാറ്ണ്ടോ
ഞാൻ പുളിങ്കറീപ്പ ഞാൻ ഇണ്ടാക്കിണെ
ആ ആ പുളിയിഞ്ചിന്നല്ലതിന് പറയാ
ആഹ് ഇത്തപ്പഴോ ശർക്കരേം പുളിങ്കറീന്ന് പറയുന്നത്
ലിങ്കറിയുന്നില്ലേ ആഹ് ഓരെ ഭാത്ത്- ഓരോ വ ഇതാവും പേരായിരിക്കും ഉം
ഉം നാളത്തേക്കുണ്ട് പണി
എന്ത്
നാളത്തേക്കുണ്ട്
നാളാത്തേക്ക്ള്ളത് ഇന്നന്നെ ഒര്ക്കി വേ ആരിക്കല്ലേ ഉള്ളി കാര്യങ്ങളൊക്കെ അല്ലേ ആഹ് ആ
ഇപ്പ മറ്റേ കന ഏഹ്
രാവിലെ നേരത്തെ തൊട പണി തൊടങ്ങോ
ത്യേ ഇപ്പൊ തൊടങ്ങും ഇന്ന്പ്പോ പോയി ചിക്കം പോയി വാങ്ങിച്ചോണ്ട് വെരും അത് കഴികി പൊരി വെക്കും രാത്രി തന്നെ
രാത്രി തന്നെ പൊരിച്ചുവെക്ക്
അഹ് അന്നൊക്കെ ഇ പതിനൊന്ന് മണി ആവുമ്പത്തേനൊക്കെ കൊടുക്കെണോ ലൊ അപ്പൊ രാവിലെ വാങ്ങിച്ച് പൊരിച്ച് മസാല ആക്കി കൊടുക്കാൻ സമയണ്ടാവൂല
സമയംണ്ടാവില്ല അവ പൊരിച്ചിട്ട് വെ ക്കും പോലെ ബാക്കി ചോറിന്റെ കാര്യങ്ങളൊക്കെ രാവിലെ നോക്കും
പ പച്ചമുളകിഞ്ചി അസവോള അതൊക്കെ ശരിയാക്കിവെക്കും
ആഹ് ആഹ് സാഹച ര്യ മാത്രേ ഒള്ളൂ മക്കളൊക്കെ കൂടിലെ
ഏയ് മക്കളൊന്നും വശത്തേക്ക്ടുക്കൂല അവർക്ക് ഇതായി കഴിയുമ്പോ പിന്ന
അത് ശെരിയാണ് അത്പ്പ എല്ലാ മക്കളും അങ്ങനെ തന്നെയല്ലേ പണിയെട്ക്കാൻ വിളിച്ചാ അവര് വര്ല്ല എന്നാ കഴിക്കാനിന്ന് പറഞ്ഞ ബിരിയാണി എത്ര വേണെങ്കിലും കഴിക്കും ആ പിന്ന അവൾട അവ അവള്ടെ പ്രായപ്പോ കളിക്കിണതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ പോയന്നുണ്ടാവും
എളേ ആള് പത്താം ക്ലാസ്സിന്ന് കേറ്റി ഈ വർഷം
ആഹ് അപ്പൊ അത്ര വെലുതായി അപ്പൊ പിന്നെ സഹായിക്കാനൊക്കെ കൂടാ ശെരി ചെറീയ പിള്ളേരോന്നല്ലല്ലോ വല്ല്തല്ലേ
അ ഇപ്പഴത്തെ പിള്ളേര് ആരാ അടുക്കളേൽ കേറുന്നേ ഒരു മക്കളും കേറൂല്ല
ഏയ് പെൺകുട്ട്യേള്ല്ലെ ഇപ്പ ഴൻങ്ങക്ക്
പെൺകുട്ട്യേള്ള് ഒരാൺകുട്ടി ഞങ്ങ്ക്ക് മോളാ അവള് ഏ എൽ എൽ ബിക്ക് പടിക്കുവ കാസർഗോട് രണ്ടാമത്തത് മോന നഴ്സിംങ്ങിനു പഠിക്കുന്നു ബാംഗ്ലൂര്
ബാംഗ്ലൂര് ആഹ് അപ്പപിന്നെ അവര് ചെറിയ മോനെ മാത്രേ യൊള്ളൂ അടുത്ത് പിന്നെ അവനെ മാത്രങ്ങള് വിളിച്ചാങ്ങനെ ശരിയാവണ് ആഹ് ആഹ് അപ്പ അവള് മാത്രം ഇതാവില്ലെല്ലൊ വി
അവള് പിന്നെ നമ്മള് തെരക്കാണെങ്കി പേ മന പെര്യെക്കെ അടിച്ചളയും
ആഹ് വൃത്തിയാക്കി തരോല്ലൊ എന്തെങ്കിലൊക്കെ വേറെ സഹായങ്ങളൊക്കെ ചേ
ആ മറ്റേ ആ പണയിലേക്ക് വരൂല അകത്ത വേറെ പണിയൊക്കെ പാത്രം കഴുകുവോ പേരേടി
ആഹ് എന്തെങ്കിലും ആ സഹായം ചെയ്താലും നിങ്ങൾക്ക് അതൊരു സഹായം തന്നെല്ലേ പിന്നെ പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ണ്ടാവി ഇല്ല ഇല്ല മറ്റ രണ്ടും കുട എടുക്കുമ്പോഴല്ലേ ഇതാവുള്ളൂ, ആ നഴ്സിംഗിന് എത് ത്ര വർഷ് എത്രാമത്തെ വർഷ്
ആ ഇപ്പോ പോലാണ് ചേർച്ച.
ആ ആഹ് ബാംഗ്ലൂര്ല്ലേ കല്യാണം കഴിഞ്ഞിട്ടില്ല മക്കളത്.
ഇത് മോ മോളല്ലേ മൂത്തത് അവളെ പഠിച്ച് ജോലി കിട്ടിട്ടും അധികം
ആ ഇപ്പോ മക്കളൊക്കെ അങ്ങനെ തന്നെയ ജോലി ഒക്കെ കയി എ പഠിച്ചു കഴിഞ്ഞി ജോലി കിട്ടിട്ട് മതി കല്യാണം ജോലി കിണ്ടിട്ട് പയെ സാ മറ്റേ സാലറി ഒക്കെ പറ്റി അവരന്നെ അവര്ക്
പെൺപിള്ളേര് ആമ്പിള്ളേർക്ക് പെമ്പിള്ളേരെ കിട്ടാൻ ഇല്ലല്ലോ.
അതാണിപ്പ ബുദ്ധിമുട്ട്, അതിനെ അവര്ന്നെ ഇതാ കണ്ടുപിടിക്കേണ്ടി വരും.
ഇത്ര നാള് ആണുങ്ങക്കായിരുന്നല്ലേ പെണ്ണുങ്ങൾക്കായല്ലേ. പറയാ പോ ആണുങ്ങള് അങ്ങോട്ട് പൊന്ന് കൊടുത്ത് പെണ്ണിനെ വാങ്ങേണ്ട അവസ്ഥ വരൂന്ന തോന്നണ.
അതൊക്കെ വേണ്ടിവരും തോന്നുന്നുണ്ട് പണ്ട് നല്ല വെയ്റ്റില ല്ലോ പിന്നെ അത് എന്ത്‌ വേണങ്കിലും അവർക്ക് കിട്ടുന്നുള്ള ആ ഒരു തന്നല്ലോ അതിന്ന് മാറ്റം വാണ വേണമായിരുന്നു ഷേ ഇ
എന്റെ മോള് പറഞ്ഞേക്കുന്ന എന്താന്നറിയുവോ എനിക്ക് സ്ത്രീധനം തന്നാ അവള് കേസ് കൊടുക്കുന്ന് അവള് ഈ നിയമല്ലോ പഠിക്കണത്.
ആ എൽ എൽ ബി ഒക്കെ പഠിക്കുമ്പോ എന്താണെലും നിയമത്തിനനുസരിച്ച് എന്നെല്ല പോവാ. അതൊക്കെ വേണം ശ്രീധനെ കേസെടുക്കണം.
ആ അപ്പ ഞാൻ പറഞ്ഞ് നീ കേസ് ഒന്നും കൊടുക്കാൻ പോണ്ട നിങ്ങള് പറഞ്ഞില്ല ഞങ്ങക്ക് അത്രയും ഒന്നും സന്തോഷല്ലേന്ന്
ആഹ് അപ്പോ നിങ്ങക്ക് അത്രയും കഷ്ടപ്പെടണ്ടല്ലോ ഓള് മാത്ര ഏതായാലും ചെ
അത എന്നത ഇപ്പ പഠിക്കുന്നേന്റെ ഇതില് ഇപ്പ പറയും, ആ ആ ആ ആ ആ അടുക്കുമ്പോ അറിയാം എന്താ പറയണേന്ന്.
ആ ആ അങ്ങനെ നേ മറ്റേ രണ്ടാൾ നേ ഒരാൾ നേഴ്സിംഗ്‌ ഒരാ ഒരാൾ നേഴ്സ് ഒരാള് വക്കീലൊക്കെ ആയാലും ഉഷാറായില്ലേ.
ആരെങ്കിലോ ഒണ്ടെങ്കി
എന്തായാലും നല്ല നെലയിലെ
മക്കളൊക്കെ എന്ന എടുക്കണു.
വ വലുത് ഡിഗ്രി പഠിക്കാണ്.
അതെ ഏതാ ഡിഗ്രിയാണ് പഠി മോളണോ?
അല്ല മോനാണ്, മൂന്നും മോ മൂന്ന നമുക്ക് വലുതോന് ബികോമാണ് ഡിഗ്രി.
ബികോം
ഓ കൊല്ലത്ത് പഠി ക്കുന്നുണ്ട്, ഇവര് രണ്ടാളോ ഒരാള് ഒമ്പല് ഒരാള് നാലല്. രണ്ടാള് ഇവിടെണ്ട്.
മ്
ഇക്ക ഓട്ടോ ഡ്രൈവറ.
ആ മ് വേറെ ആരുല്ലേ?
ആഹ് ഉമ്മ ഇണ്ട് ഉപ്പ ഇണ്ട് വീട്ടില് എല്ലാരും ഉണ്ട്, ഇ കാക്കക്ക് രണ്ട് പെങ്ങന്മാര് അവര് കല്യാണം കഴിച്ച അങ്ങനെ പോയി
ഉം
ഉം ഞങ്ങള അവിടെ തന്നെ ഉള്ളു നിങ്ങളെ വീട് എവിടെ അടുത്ത് തന്നെ ആയിും
ആഹ എന്റെ സ്വന്തം വീടടെ അടുത്ത തന്നെ പോകാറ പോയി നി കറന്നൂട പോയി ഒന്ന് പോരും അത്രയേള്ളൂ
അത്രേ ഉള്ളൂല്ലേ ആ
ഇപ്പോഴ ഈണിന്നുന്ന് അറിയില്ല അതുകൊണ്ടാണ്ങ്ങനെ പോയി നി
ആഹ് അപ്പൊ പിന്നെ ഇക്കക്ക് ഹെൽപ് ചെയ്യാൻ ആരുും ഉണ്ടാവില്ല ഉമ്മോ ഉപ്പയൊക്കെല്ലേ
എന്റെ അവളെ അവളെ എപ്പഴ തന്നെ വഴക്കൂറ ഉന്നച്ച ഒരു ജോലക്കും പോകില്ല ചുമ് വീട്ട വീ എക്ക് എന്ത ജോലിക്ക് പോവാൻ പള്ളയന്ന് പറഞ്ഞാ അവള് ഇന്നാലെ ഏതൊെയ ജോലി കണ്ടുപടിച്ചച്ച് നമുക്ക് ഇതിന് പോവാൻ പറഞ്ഞു അപ്പൊ ഞാനിവിടെ ഇക്കടുത്ത് പറഞ്ഞപ്പോ ഇക്കറിയ പുറത്തേക്കൊന്ന ചോദിക്കുേണ്ട ഇവിടെത്തന്നെ എന്താ ഇതിന്റെ പണി വരുമ്പോ വേറെ ആരും ഇല്ലല്ലോ അപ്പൊ ജോലിക്ക് വേണ്ട വീട്ടിൽന്നോാ പറഞ്ഞു
ആഹ അത് നിൃത്തയപങ്ങള പഠിക്കൻ എത്ര പേരെ പഠിച്ചിട്ടുണ്ട അ ആ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിട്ട
ആ ഇള എപ്പോഴും എന്നന്നെ വഴക്കാണ് നമ്മക്കി മാത്രം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുള്ള ച കൂട്ടുകാരിമാരൊക്കെ നോക്കി് അവരെല്ലാരും ജോലി ചെയ്യും ഒരേ രാജ
ഉ ഉമ്മമാരും ഉപ്പമാരും പോയിട്ട് പഠിച്ചോട്ടെ ജോലി വാങ്ങിച്ചോട്ടെന്ന്
ആ
അതതന്നെ പില്ലരും പറഞ്ഞപ്പ നിങ്ങളെ മോളും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുണ്ട് ജോലി എന്തെങ്കലും കിട്ടുകണെങ്കിൽ ഇേും നല്ല വിചാച്ചണ
ഉ എത്ര പേര് പഠിച്ചത്
ഞാന് പ്രസിച്ചു
ഉം ഉ
വെറുത സമയം കളേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അവര്
ആഹ
ജോല ഉണ്ടല്ലോ വീട്ടിലേക്കാനെ സഹക്കും
അതെ അതെ ഉ പിന്നെ ഒരു രണ്ട് വർഷം അൾ ഇവിടെ ഉമ്മ മേടിച്ചിട്ട് ഉമ്മ ഒരു എട്ട് വർഷത്തോളം ഇവിടെ കിടപ്പായിരുന്നു ആണ ഇത്തി കടന്ന് അ അന്നേരൊക്കെ നല്ല ഇതായിരുന്നു
ആഹ അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ ആരുുംണ്ടാവലോ ല ഇക്കാന്റെ ചേട്ടന്മാര്ണ്ടാവുള്ളൂല്ലേ
ഇൊക്കെ നാലല് ചേട്ടന്മാരും നാല് പെണ്ങ്ങന്മാരും ഉണ്ട്
ആഹ ആഹ അൊ വലിയ ഫാമിലിയാണല്ലോ
ഉ തഞ്ഞ
വരണ്ട് എല്ലാരും
െ ആ ഉമ്മള്ളുപ്പ ഉമ്മള്ളുപ്പ എപ്പോഴും ഉണ്ടായിരുന്നു ഉമ്മ ഉള്ളൂപ്പ ഇപ്പ അങ്ങനെ അത്ര മന്നില്ല ആഹ
അതുവരെ എപ്പോഴും വര ഇരിക്കയും ചെയ്യും അത് കഴിഞ്ഞാ പിന്നെ അവരുടെല്ലോ ല്ലേ പിന്നെ എന്തേലും വല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവകുമ്പോയി വരിക
നാലിപ്പോ നല്ല ശേലായിരുന്നു ഇപ്പ ആൾക്കാരായിരുന്നു വീട് നിറച്ച്
എന്ത്
നമ്മൾിപ്പോഴേ വീട നിറച്ച ഇപ്പ ആളുകളായിുന്ന
ആ ആ നിങ്ങളുടെ അടുത്തായിരിക്കല്ലേ ഉമ്മ താമസിച്ചിന്ന്
ഞാൻ ഞങ്ങളടെ കൂടൊയിരുന്നു
അങ്ങനെ
ഞാനത് വിളിക്കാട്ടാ എന്നന്നാ
ആഹ ആയിക്കോട്ടെ ഞാ ആഓ ഓെ ഞാൻ വിളിക്കണ്ട എന്നാ ശരി